ആഹ് കേക്ക് ആഹ് കേക്കുന്നൊണ്ട് കേക്കുന്നൊണ്ട് ഉം പിന്നെ.
ആഹ് പിന്നെങ്ങനെ ഇരിക്കുന്ന്
സോമേട്ടൻ
ആ കൽ എൻഗേജ്മെന്റാണോ? ആ അത് എന്റെ ഫ്രണ്ടിന്റെ. അതിപ്പോ ത് ശെനിയാഴ്ച്ച ഇപ്പോൾ ഇത് നാളെ നാളെ നാളെ അതായത് മറ്റന്നാളാണ് എൻഗേജ്മെന്റ് ഉള്ളത്. അപ്പേയ് ക്ക് ഇവെടെ എല്ലാരും കണ്ണൂര് പോകുന്നൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാരും. അന്നേരം എനി എനിക്ക് പോവാൻ പറ്റൂല. എനിക്കിതിന് പിന്നെ പോവാൻ കഴിയില്ല. അപ്പ ആദ്യം ഞാൻ വിചാര്ച്ചു കണ്ണൂര് പോവാന്ന് വിചാരിച്ച്. ഇവരെഒപ്പരം തന്നെ.
ആഹ് ഹാ
മ് ഏ ഇവളോട് ഞാൻ പറഞ്ഞു ഞാൻ വീ ഇന്നില്ലാന്ന് പറഞ്ഞു ഫ്രണ്ടിനോട്. ആഹ് എന്നോട് എ എന്ത് പർഞ്ഞേ? ഇക്ക്യൊരു കാര്യം പറയാൻണ്ട് ഞാൻ വരുന്നില്ലാ ഇക്ക്യ് കണ്ണൂർ പോവാൻണ്ട്ന്ന് പർഞ്ഞ്. അത് പറഞ്ഞപ്പത്തേക്ക് പറഞ്ഞ് എന്താണ് സാധനം ഇ ത് ഇങ്ങനെയാന്ന് അങ്ങനയിങ്ങനെന്നൊക്കെ പറഞ്ഞ് എന്തെ ഓ പറഞ്ഞു എന്നിട്ട് അപ്പ ഇ ഉം ആ പത്താം ക്ലാസ്സില് ആഹ്. പത്തില് ഒന്നിച്ച് പഠിച്ചതാ കഴിഞ്ഞ ശേഷം പിന്നെ കൊ അങ്ങെനെ അങ്ങെനെ. ഇതുണ്ട് മെസ്സേജും കാര്യോ. അങ്ങെനെ ഇടക്കെടക്കാണും അങ്ങനെക്കെ. എം എപ്പോഴും ഭയങ്കര കമ്പനിയാണ് അങ്ങനെ അപ്പോൾ ആ ഓള്ക്ക് ഓള് ഇത്രയും ക പി എസ് സി പഠിക്കുകയായിരുന്നു അപ്പൊ ഇപ്പൊ എ കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് പൈസ വേണല്ലോ അപ്പോള് ആദ്യം ജോലി ക്കോണ്ടിരുന്നതാ പിന്നെ എന്താ പറയുക കുറച്ച് ഭയങ്കര ഇതായിപ്പോയി ഇങ്ങനെ ഇവിടെ എവിടൊയിരുന്നു വാട്ടർ അതോറിറ്റിയിലായിരുന്നു പണി അപ്പൊ എ ഭയങ്കരമായിട്ട് കൂടുതല് ജോലിയൊക്കെ ഓർക്ക് കൊടുക്കുക അതിൻന്റെ വ അങ്ങനെ ഇതുകൊണ്ട് ഓള് വേണ്ടാന്ന് വെച്ചതൊക്കെ വിട്ട് പോകുന്നതാണ് ഇത്രയും അവര് വച്ചാല് അവര് ലാസ്റ്റ് നേരത്തെ ഇങ്ങനെ കൊടുത്തിട്ട് കൊടുത്തിട്ട് ജോലി കൊടുത്തിട്ട് ഓരോ പോവും അപ്പൊ ഇവര് ഇവരിങ്ങനെ കോണ്ടാക് ഇങ്ങനെ വരുന്ന ആൾ ആൾക്കാര് അവ പിന്നെ ഒരിക്കൽചെയ്ത ഉ മൊത്തം മണിവ ഇവർക്ക് മറ്റ് മറ്റരക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാ അപ്പൊ അതുകൊണ്ട് ഇവള ആ ബില്ലും കാര്യങ്ങളൊക്കെ ശരിയായി കൊടുക്കണ്ടേ അപ്പോഅന്നേരം ഇവള് എന്നും ലേറ്റ് ആയിട്ട് എത്തുക പോലെ വീട്ടിൽ
ഓഹഹ
എന്തെന്ന ഇത് ഫുൾ പണിയും പിന്നെ അതിൻ്റെ കൂടെ വ പ്രഷറും കാര്യങ്ങളൊക്കെയ ആയിട്ട്
ശമ്പളൊക്കെ ഉണ്ടായിുന്നോ
ആ നല്ല ശമ്പളം ഓക്കെ ഉണ്ടായിന് പക്ഷേ പക്ഷ ഇവടെ വ ശമ്പളം ഉണ്ടായിട്ട് കാര്യില്ല മനുഷ്യന ഒരു സമാധാനം വേണം ആ അതെ പഴയ ഫയലൊക്കെ പോയി തപ്പി എടുത്തോളം പറ അതു പോയി തപ്പിയ എടുക്ക ണം അങ്ങനെ കുറേ ഒരു കു കു ഭയങ്കരായിട്ട് ഓ പണിയെല്ലാം ഇള ഏൽപ്പിച്ചിട്ട് പോവ അങ്ങനെ
ഉം ഹഹ ഹ
അവിടുന്ന് മതിയാക്കി ആ പോളിരിച്ച ഗവൺമെന്റ് ജോലിയ ആയത് പിന്നെ
ആ ഇപ്പം പി എസ് സി വഴിയൊക്കെ ഒത്തിരി കിട്ടുന്നൊക്കെ ഉണ്ട് ഒത്തിരി പേർക്ക് കഴിഞ്ഞ ദിവസം ആ അഞ്ഞൂറ് പോലീസുകാര് എങ്ങാണ്ട്
ആഹ പക്ഷെ ഇവക്ക്ന്ന് വെച്ച കഴിഞ്ഞാല് അര മാർക്കിനൊക്കെ പോകുന്നായിട്ട് കഴിയുന്നു ഒന്ന് മെസ്സേജ് അയക്കും അതാണ് കണ്ണിന്ന് വെള്ളം വന്ന് അര മാർക്ക് അതതുുമ ക സങ്കടായ ആയിക്കിങ്ങ കൊട്ട ാ മതിെക്ക അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ഉം അ് അപ്പ അന്നേരം അങ്ങനെ ആ അപ്പോൾ അത്രയും ഇങ്ങനെ നോക്കി ന കയ പല്ലോ അ അ നൗ എന്തിനൊക്കെ വേറെ പൈസ വേണം അപ്പോൾ വീട്ടിൽന്ന് എന്നും കൈിഞ്ഞീട്ടന്ന് ശ ലീലല്ല അപ്പോള് വീണ്ടും പണിക്ക്യോവാൻ തൊടങ്ങി. അയിന്റെ കൂടെ തന്നെ പ പഠിക്ക്യും ചെയ്യുന്നുണ്ട്. ഏഹ് അപ്പൊ അ ങ്ങനെ ഓള് പർന് ഏഹ് എന്താ പറിയാ ഓളെ വീട്ടിൽ നിന്നോളാം ന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ്ൻ്റെ വീട്ടിലെന്തായാലും ഒറ്റക്ക് നി ക്ക്യാ സമ്മയ് ക്കൂലാ. അപ്പ ഞ ഞാൻ പർഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോ ഓളർണ് ഓള വീട്ടില് നിക്കാന്ന് പർഞ്. പക്ഷേ ഓള വീട്ടില് നിക്കാന്ന് പർഞ്ഞിട്ടുണ്ടെങ്കി ഓള് കുടുംബക്കാരൊക്കെ ഉണ്ടാവല്ലോ.
ആഹ് ഒഹ് അതൊര് ദിവസത്തെ കാര്യല്ലേ ഒള്ളൂ. ഏഹ് ശനിയാഴ്ച പോയി ഞായറാഴ്ച്ച തിരിച്ച് വരാല്ലോ.
ആഹ് പക്ഷെ എൻക്ക്യ് എന്തോര് ച ചടപ്പ് ഇങ്ങനെ കൊറേ പേരൊക്കെ ഇണ്ടാവുലേ അപ്പോക്ക് ഇൻക്ക്യോള കിട്ടൂല്ല എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഞാൻ പർഞ്ഞ് ഏഹ് നോ കട്ടേ എന്നൊക്കെ പർണ്. അപ്പോളർണ് അവിടെ കൊറേ ആൾക്കാര്ണ്ടാവും പഷ് പക്ഷെ എൻറെ കൂടെ കിടക്കാന്നൊക്ക പറഞ്ഞ് അയ്ന്നു അപ്പോൾ ഞാന് എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ പറണ് ഞാൻ വരുന്നില്ലന്ന് അപ്പോള് നീ ഇയ്യ് ഇന്റെ വീട്ടിലെക്ക് പോര് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം അല്ലേ ഉള്ളൂന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ഇവരോട് എല്ലാരോട് ചോദിച്ചപ്പോ സമ്മയ്യിച്ചു സമ്മതിച്ചു
ആഹ് തനെ അങ്ങോട്ട്
ഓ
അപ്പൊ ഇനി അങ്ങോട്ട് പോയിട്ട് അവിടുന്ന്
ആ അതെെന്ന ആഹ് നാളെ ഇപ്പെ സാധാരണ പേലെത്തന്നെ ഓഫീസിൽ പോകും എന്നിട്ട് അവിടുന്ന് വൈകുന്നേരം അങ്ങോട്ട് ട്ട് പേ അവിടെ പോയിട്ടു പിന്നെ അവിടെ നിന്ന് പിറ്റേസും വേറൊരു ഫ്രണ്ടും ഉണ്ട് ഓളപ്പുരം മൂന്നാളും കൂടെ വന്നു ചഞങ്ങോടു അപ്പൊ ഇതുവരെ പറഞ്ഞില്ലേ ഇവിളോട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആറ്റോള നമുക്ക് സർപ്രൈസ്ക്ക
ഓ എന്നിട്ട് എന്തോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നേ
ഇതിനെ കുറിച്ച് തീരുമാനിച്ചില്ല നാള പോയിട്ട് എന്താച്ച എല്ലാരും കൂ പൈസ
ആഎല്ലാരും കൂടി ഡിസ്കസ് ചെയ്ത എന്താ ഏ പ്രേമിച്ച് കല്യാണം കഴിക്കാന അതോ അറേഞ്ച്
അല്ല അറേഞ്ചാണോന്നു ചോ ച്ചു കഴിഞ്ഞാലേ രണ്ടും കൂടിയാ അതായത് ഫസ്റ്റ് പെണ്ണാണാൻ വന്നെ അന്നിട്ടെ ജാതകം റെഡി ആവാത്ത് അതോണ്ട് വേണ്ടാന്ന് വെച്ച് ആ വേണ്ടാന്ന് ധി ഈ ഇവരെ പിന്നെ മെസ്സേജ യക്കൊക്കെ ചെയ്യാരുന്നു ജസ്റ്റ്‌ ഇതൊന്നെ വെറുതെ ഇങ്ങനെയാക്കിയാലോ അപ്പം ആ അന്നപ്പം ഈവ്ളെ പറഞ്ഞു ജാതകം റെഡി അല്ലല്ലോ പിന്നിപ്പൊ എന്തിനാന്നെ ഉള്ളൊരുത്തിലാരുന്നു ഓള് മെസ്സേജ് അയച്ചു തുടങ്ങി ഉ പക്ഷെ അങ്ങനെ അയച്ചയച്ചെ ഇവരു ഫ്രണ്ട്സായി ഫ്രണ്ട്സ് ആയ ശേഷം ഒരു കൊല്ലത്ത് ത്തോരു ഇവർക്ക് തമ്മി തമ്മി മനസ്സിലാക്കാൻ തൊടങ്ങി അപ്പൊ നോക്കുമ്പോ ഇവക്ക് കുറച്ച് കുറച്ച് ഇതൊക്കെയുണ്ട് ആ ഒരു പ്രത്യേക ഒരു ടൈപ്പാ അവളെ എവക്ക് അങ്ങനെ ഒരാൾ അങ്ങനെ പെട്ട് പെട്ടന്നൊന്നും ഇഷ്ട് ഇഷ്ടപ്പെടുവെന്ന് അങ്ങനൊ ന്നുമില്ല പ്രത്യേകൊരു ടൈപ്പാ എൻ്റെ നേരോപ്പസിറ്റ് എവളെ ഭയങ്കര സ്വന്തം കാലിലു നിക്കുക അങ്ങനത് ല്ല എന്താ പറയാ ആ ഒരാളെ ആശ്ര സൈക്കാതെ സ്വന്തം കാലിൽ നിക്കണം ഉ ആ അല്ലതെ ഭയങ്കര അതാ ഓൾക്ക് ഏറ്റവും കൂതൽ ഈ ജോ ഈ ജോലി
നല്ലൊരു ജോലി കിട്ടണെന്നുള്ളത് അത് കിട്ടുവേം ചെയ്യും അങ്ങനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പ ഴൊക്കെ കിട്ടും
പഠിക്ക് നന്നായി പഠിക്കുമിവളെ പഠിക്ക ഞങ്ങള സ്കൂളിൽ പഠിക്കുമ്പം തന്നെ നന്നായി പഠിക്കുമിവളെ അങ്ങനെയൊക്കെ ഒരു പ്രത്യേക ഡാൻസെ അങ്ങനത്തൊക്കെ ഓളെ ലക്ഷ്യങ് കല്യാണോ ഇതോന്നും ഓക്ക് ഇഷ്ടല്ല അങ്ങനെയുള്ള ഓള് ഇല്ല കല്യാണം വീട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് പെണ്ണാണൻ നിക്കണ തന്നെ എന്നും എപ്പഴും പറയ ഓ വരുന്നുണ്ട് ഞായറാ പച്ച പണ്ടോരം ന്ന് പറയും പക്ഷെ ആ ഓള് പിന്നെ പിന്നെ ഇവക്ക് നാണോ ഞാൻ ചോയിച്ച് നിനകെന്ത് നാണോ അപ്പാ അങ്ങനെ ആ ഏട്ടനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ വീട്ടില് വന്നിട്ട് എ ഒന്നുടെ ചോയി ച് അപ്പോ ഇവള് അമ്മനോട് അച്ഛനോട് പറ എനിക്ക് വേണന്നു പറഞ്ഞ
ഉം
അപ്പോൾ അറേഞ്ച് ആണോ ലവ് ആണോ വെച്ചാ അറിയില്ല
അല്ല അല്ല അപ്പൊ ഈ ജാതകത്തിന്റെ പ്രശ്നം അപ്പൊ കൊഴപ്പ പ്പോ ഇല്ലേ
ജാതകംന്ന് വെച്ച കഴിഞ്ഞാല് അത് പരിഹാരംമുണ്ട് സത്യ എ ശരിക്കും പരിഹാരംമുണ്ട് അപ്പൊ ഇവക്ക് ഇവളക്കും താല്പര്യം താല്പര്യം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും ആ ഭാത്തേക്ക് നോക്കി കില്ല അന്നേരം ആ ഇവര് പോയി നോക്കി അപ്പൊ ഇവര് പോയി നോക്കിയപ്പോ പറഞ്ഞു ഹാരം ഇൻ അപ്പൊ ആ ഏട്ടന അതും കൊണ്ട വന്ന് പരിഹാരംണ്ട് അപ്പൊ ആ ഏട്ടന് അങ്ങനെ തന്നെ വേണ്ട കല്യാണം ഏ ഏട്ടനും താല്പര്യം പ്പര്യം യൊന്നുല്ലായിരുന്നു പിന്നെ ഇവള അങ്ങനെ ഇവർ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞപ്പോൾ എ ഏട്ടനും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഉ
അങ്ങനെന്തായാലും റെഡി ആയി അതാ ഓരോരുത്തർക്കും ഓരോരുത്തരന്നൊണ്ടല്ലോ അവാ എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞിങ്ങി വരും
അതാ ഞാൻ പറഞ്ഞത് ചെലപ്പോ ഒരു നിമിത്തായിരിക്കും ഓര്ക്ക് ഓക്കാണെങ്കി പ്രണയിക്കണന്നേ ഇല്ല തിരുവണ്ണ
ഉ
ഓള ചേച്ചി സ് നേഹിച്ച് കല്യാണം കയിച്ചതാ. അപ്പോ ഓക്ക് ള് അച്ഛനും അമ്മൻ്റെം ഇഷ്ടല്ലാതെ അങ്ങനെ കെട്ടിച്ചൊടുത്തതാ. ഇപ്പം മക്കളെസ്ഥ അല്ലേന്ന് പ്പൊറഞ്ഞ് ഞാനിനി അങ്ങനെ ആവൂല. ഞാന് ഏ എന്താ പറയാ അച്ഛനും അമ്മയും ആരെയണോ പറയുന്നത് അത് ഇവിളാദ്യം പറഞ്ഞ് ഏട്ടനോട് അച്ഛനുമമ്മയ്ക്ക് ഇഷ്ടല്ലെങ്കിൽ നമുക്ക് എന്തായാലും റെ ഡിയാവൂലാന്ന് പറഞ്ഞു.
ഉം
ഛനും അമ്മയും ആദ്യം എതിർത്ത് പിന്നെ അവര് വർത്താനൊക്കെ പറഞ്ഞപ്പോ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട്.
ഉം ഉം അല്ലേലും അല്ല ആ അല്ലേലും വന്ന് കണ്ടതല്ലേ ഇവര് ആലോചിച്ചതല്ലേ. അതുകൊണ്ട്
അതെ. ആ ഇവര് ഇവര് ആ അന്ന് പക്ഷെ ഇവര്ക്ക് ഇവരാരോ വഴി വന്നതാണ്. ഇവര്ക്ക് വലിയ താല് പര്യം ഒന്നും ഇല്ലേർന്നു ആ ടൈമില്. പിന്നെ ജാതകം റെഡിയല്ലാന്നറിഞ്ഞപ്പോ ഇവര് എന്നാത് നോക്കണ്ടാന്നുള്ള ആ അതാണ് അപ്പ പിന്നെ ഇത് വന്നപ്പോം ഇവളാണെങ്കില് ഇതെന്നെ മതിയെന്നും പറഞ്ഞ് അപ്പൊ ആദ്യം കൊറേ അമ്മ ന്നെന്തല്ലോ പറഞ്ഞ്. ഞാൻ മരി ക്കാൻ പോവാ അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ ഏട്ടനെ കണ്ട് വർത്താനം ആ എന്ത എന്തല്ലോ കളിച്ചു പോലു ട്ടൻ വന്ന് കഴിഞ്ഞ പ്പ ആളാകെ മാറി. ആ അമ്മയും അച്ഛനും ഇഷ്ടപ്പെട്ടു. ഏട്ടന്റെ സ്വഭാവം. അന്ന് അത്ര അങ്ങനെ സംസാരിച്ചിട്ടൊന്നുല്ലേരുന്നു. അന്ന് ഏട്ടനും താല്പര്യംല്ലായിരുന്നല്ലോ വരുമ്പോ ഏ ഒരു പെണ്ണുകാണമ അന്ന് ജസ്
അല്ല എനിക്ക് എന്റെ ഇതിലാണെങ്കിലും ഇപ്പഴാണെങ്കിലും നമ്മള് ഒന്ന് മനസിലാക്കിയിട്ടൊക്കെ കലയ് ഇപ്പൊ ച്ച് സമയം വേണം ഒരു കല്യാണ തീ തീരുമാനിച്ചു കഴിഞ്ഞാലേ ഒരു അഞ്ചാറ് മാസമെങ്കിൽ അവർ ക്ക് പരസ്പരം ഉം പോക ഒത്തുചേർന്ന് പോകാൻ പറ്റുന്നുണ്ടോ ആ അങ്ങനെ ഒരു മന മനസ്സിലാക്കാനുള്ളരിത് ടൈം കൊടുക്കണം ഇപ്പോഴത്തെ പക്ഷേ കല്ല്യാണം ഇത് കാണുന്നു പെണ്ണ് കാണുന്നു ഉടനെ ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ചിലപ്പോ പെ പെട്ടെന്ന് രണ്ടാഴ്ച ഓരോരുത്തരൊക്കെ ലീവിനോക്കെ വരുല്ലോ വെളിന്നൊക്കെ ഇവർവന്നിട്ട് ഈ ഒരു മാസത്തിനുള്ളിൽ കല്യാണം നട കാരണം നമുക്കൊന്ന് അവരോട്ടൊന്ന് സംസാരിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല അപ്പം ഇങ്ങനെയൊക്കെയ ആ ആ അ നമുക്കൊരു പരിചയമല്ലാത്ത ആ ക്കരെ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെന്ന് മനസ്സിലാക്കിയിട്ട് കെട്ടുന്നത് തന്ന ഏറ്റവും നല്ലത്
അതെ അതാണ് ഏറ്റവും ആ മനസ്സിലാണ് അതെ ഞാന താണ് എൻന്റെ വീട്ടില് പണ്ടേ ഞാൻ പറയുന്ന ഒരു ഗ്ലാസ് ചായ വച്ചു കുറച്ചപ്പുറം പോയി വർത്താനം വന്നാന്ന് നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുല്ലല്ലോ ഉം അത് അപ്പം തന്നെ ഇ വച്ച ഇങ്ങനെക്കെ ആളെ കാണാൻ ഭംഗിയും കാര്യുണ്ടോ പക്ഷെ സ്വഭാവം എങ്ങനെയാെന്ന് എത്ര കൊല്ലം ജീവിച്ചാലും ചിലപ്പോൾ മനസ്സിലാവുല അപ്പോഴാണ് ഓം ശരി ശരി